ഹലോ
ഹലോ
എവിടെ ഇന്നലെ കളിസ്ഥലത്ത് തന്നെ കണ്ടില്ലല്ലോ
ആഹ് ഞാ പിന്നെ പറയാ വിചാരിച്ച അതായത് ഇന്നലെ ഇജ്ജ് കളിച്ചാ വിളിച്ചല്ല ഇന്നെ
ആഹ്
അപ്പ തന്നെ ഞാൻ പറയണം ന്ന് വിചാരിച്ചാണ് പിന്നേക്കാണ്ട് പറയാനും പറ്റ റ്റീട്ടുല്ല്യ പിന്നെ കളിക്കാൻ വരാനും പറ്റില്ല ഞാനാണെങ്കി ഫോണും ഓഫായി
ഞാൻഞങോ
ഞാഞ ങ്ങോട്ട് വരും പറഞ്ഞിട്ട് കൊറേ നേരം അവിടൊക്കെ കാത്ത് ന്ന് ആഹ് അതെന്നർഞ്ഞെ ന്റെ ഫോണും ഓഫായ് പോയ്‌ പൊ സംഭവം മിഞ്ഞാന്ന് ഞാന് മറ്റോനോട്‌ പർഞ്ഞല്ലോ മറ്റേ കുടുംബ കാര്യായ്റ്റ് ഞാന്വടെ പോണ്ട് അതായത് മൂന്നാറ് പോണ്ടർഞീന്യല്ലൊ
ആഹ് ആഹ് ആഹ്
അവിട്ന്ന് തന്നെ സ്വിമ്മിഗ് പൂൾന്ന് ഞാന് ചെറുതായിട്ട് വൈക്കിട്ട് വീണ് കാൽന്റെറെ ഔടെ ചതവെറ്റിണ് ഞാൻ കെട്ടിക്കാണ്ട് ക്ളാസിന് പോയിട്ട്ല്ല പെരേ തെന്നെ ഇരിക്കാണ് പ്പ താണ് ആ കാൽന് ചെറ്യേ ചതവ്ണ്ട ആഹ് തണ്ട കാൽന്റ ഭാത് ചെര്യ ചതവ്ണ്ട് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ട്ണ്ട് പ്പൊ കലാണെങ്കി കെട്ടിങ്ങാണ്ട് പ്ലാസ്റ്റർ കെടക്കാണ് ആഹ് സ്പിറ്റല് കാണിച് ടൗണി തന്നെ ഹോസ്പിറ്റല് കാണ്ചി കാണിച്ചപ്പോ എക്സ്ര എട്ക്കാൻ പർഞ്ഞി എക്സ്റ ട്ക്കാ പർഞാമ്പോയി എക്സ്രോട്തപ്പോ ചതവ്ണ്ട് അങ്ങനെ പിന്നെ അട് കെട്ടി ഒരൊ ര് ത്ണ്ട് ഒരു ടാബ്ലെറ്റെന്നെണ്ട് അയ്ന്റെ കൂടൊര് ഓൽമെന്റുണ്ട് ഓൽമെന്റ് കെട്ട് കഴിച്ചി രണ്ടാഴ്ച പിന്നെ പാറ്റ പർഞീണ് ന്നത്തെറാപി പർഞീണ് ഏതാലുപ്പത് കാല് കെട്ടിട്ട് ഞാങ്ങൻതന്നെ കട്ക്കാണ് ഞാനിപ്പ തന്നെ കളിസെൽത്ക്ക് വരാൻപറ്റയ് പിന്നെ ന്നോട് പര്യണ്ജാര്ചിട്ടെന്തായി ഫോൺ ട്തോക്ക്യപ്പൊ ഫോണും സുച്ചോഫാണ് ചാർജില്ലാണ്ട് യി ഇന്ന്പ്പത കൂട്ട്കാര്നൊക്കെ വിള്ച്ച് ചോയിക്കുമ്പോ ഓലറിം ഞാ പുറത്തു വന്നിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ആഹ് ഞാ ആരോടു പർഞ്ഞില്ല
ആഹ് ഇത് ഇതിപ്പൻക് അൻക്ക് കാൽനാ വയ്‌ക്കി വീണ്മു
ആഹ്
എത്ര പ്പ ത്രീസാ എത്രീസായി
ആയിട്ട് പ്പൊ രണ്ടീസം മിഞ്ഞാന്നാ യ ന്നെലിം ന്നും കെട്ട്യാണ്ട് കട്ക്കെന്നെ പേരെല്
മര്ന്നു ഗുളികക്കൊല്ലേ
ആഹ് മര്ന്നു ഗുളികക്ക്ണ്ട് ഓൽമന്റ് ന്തായതിപ്പെ എല്ലാരരും പണ്യേട്പിക്കൂല കാര്ണം കൊടുക്കല്ലേ അട്മിറ്റും മോശമായിട്ട് ഇന്കഹ് മഡ്യായിട്ട് ഞാനൊര്ടും പർഞ്ഞതൂല്ല
എവ്ടെ സംഭ എവ്ടെ യ മുട്ട് കാൽനോ
ല്ല ല്ല ണ്ടകാൽന്
ണ്ട കാൽന്
എങ്ങനെ
കാൽന്റെ കാൽപാദത്ന്റെ ബേക്ക്ല് മടമ്പ്ന്റെ ഭാത്ത
മടമ്പ് മർഞ്ഞതാ
ആഹ് മടമ്പ് ർഞ്ഞിക്കല്ല മടമ്പിന്റാത് ചതവ്ണ്ട്ന്ന പർഞ്ഞെ
ആഹ് പട മർഞ ഏ ഏതാഷ്പത്രില കേട്ട്യേ
ടൗ ടൗണാഷ് ടൗണാഷ്പിറ്റലെന്നെ ടൗണാഷ്പിറ്റല് ഗവൺമന്റ്ശുത്രിലെന്നെ പോയി് അവ്ടെ കാണ്ച്ചപ്പോല് എക്സറേ എടുക്കണം നോക്യാലെ പോയ്‌ എക്സ്രട്ത്ത്പ്പ നോക്കുമ്പോ ചെറിയ ചതവ്ണ്ട് ആഹ് അട്തന്നേണ് കൊറച് പോവാണ്ട ചെയ്തവപ്പ തന്നെ
ആരാ ആരായിട്ട് കൊണ്ടുത് ഹോസ്പിറ്റലക്ക്
പിന്നെ വീണ അപ്പ തന്നെയാ നമ്മള് വണ്ടിയല്ല ഇ തണക്കാരായിട്ട് ഇവിടെ പോയതല്ലേ തോടു ടെ പോയതല്ലേ വണ്ടിയുണ്ട് പണ്ടിന്നെ കയറ്റി ഉണ്ടോയി അവിടെ തന്നെ കാണിച്ച് പിന്നെ ആ കാലാണ്ട് ട്രിപ്പിന്റെ മൂടാണ്ട് പോയി പിന്നോ ഓക്കേ പിന്നെ വരാ ലാസ്റ്റ് സീസണ് അ പിന്നെ ഭയങ്കര റിസ്റ്റ് ഇല്ല ചിരിച്ചു പോകു ന്നു ഇപ്പൊ പേരെ തന്നെ ആണ് എങ്ങനെ എടുക്ക
ആ എന്താല ഇഞ്ഞ് കൊറച്ച് ദിവസം അടങ്ങിയിരിക്കാല എനക്ക്
ആ അതെ
പിന്നെ കോളേജ കോളേജിലൊക്കെ പോകാൻ പറ്റില്ലല്ലോ
ഇല്ലാ പോയി ല്ലകൊളജ് പോയി ല്ല അപ്പോ
കൊറെ ഒഴിവുകൾ കിട്ടുകയും ചെയ്തിട്ടണ് ഓരോരോ പ്രശ്നാണ്നിക്ക് ന്റെ പഠിപ്പെ പഠിപ്പൊക്കെ മുടങ്ങുല്ലേ
ഇപ്പൊ വല്യ സീന കോളേജ് ഇപ്പൊ ഡെയിലി കമ്പനിക്കാര എന്താക്കണ്ട ഡെയിലി നോട്ട് അയ്ച്ചതാരുണ്ട് നോട്ടൊക്കെപിന്നെ എഴുതി എടുക്കാൻ റെസ്ക് തന്നെ നോട്ടെക്കണ്ട് പിന്നെ നിലവിലെ അസൈൻമെന്റും പ്രൊജക്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിക ന്നുണ്ട് ഈ കോളേജ ഈ അസൈമെന്റ് പ്രൊജക്റ്റ് ഇതൊക്ക ഭയങ്കര ഉം
ഉ സഹകരിക്കാൻ പറയാല്ലോ എന്താ ഞാൻ വരുമ്പോ കാണാൻഞാൻ അങ്ങോട്ട് വ വരണ്ട് അന്നൊ കാണാൻ വന്നു
അതനാണ്
ഇന്ന് ഇന്ന് ഹോസ്റ്റലിലേക്ക് പോണ്ടിരുന്നു
ഇനിയിപ്പോ പറഞ്ഞത് ഒരു മൂന്നല് അയക്കണം അത് ഇ പൊഞ്ഞാലല്ല കെട്ടിയത് നാല്സടെ കഴിഞ്ഞ ഒരാഴ്ച ഒരാഴ്ച എന്ന് പറ ഇനി ഒഴിവു വരണം വലിയ വേദന ഇല്ലന്ന് ഉണ്ടെങ്കിൽ ഇ നയിച്ചു പരന്ന് നയിച്ചാൽ മതി ആ പ്ലാസർ മാ വെള്ളംങ്ങനെ മാറ ചുടു വെള്ള പാകെടുത്താല് അലിഞ്ഞോളും അഴിക്കാൻ സിംപിൾ ആ അഴിച്ചോളാൻ പറഞ്ഞു ഇനിപ്പ അഥവാ നല്ല വേദന ഉണ്ട് അഴിക്കാൻ പേടി ഉണ്ടെങ്കില് ഹോസ്പിറ്റലിൽ ചെല്ലണോന്ന് പറഞ്ഞണ്ട് അപ്പൊ ഒനമ്മടെ നോക്കിട്ട് അഴിക്കാൻ പറ്റിയ സ്ഥിതിയിലാണെങ്കിലെ അയിക്കാം വേദന ഇല്ലെങ്കിലേ അയച്ച് തറ പറ
എന്തോഇങ്ങമ്മാതിരി
അതൊക്കെ നേരിയ പോകാതെ പറ്റില്ലല്ലോ പഠിപ്പ മുടങ്ങൂല്ലേ എങ്ങനെ വേദന മാറാതെ ഇപ്പൊ കോളേജിൽ പോവാൻ പറ്റില്ലല്ലോ ഇല്ല ഒരാഴ്ച ലീവക്ക ഞാന ഇത് പറഞ്ഞണേ വാട പോയിട്ട് കോളേജിന് ഇതാക്കണ വിളിച്ച കണ്ട് അവിടെ പ്രിസിപ്പളിനെ വിളിച്ച് അതുപോലെന്നെ എ ച് ഒഡിനെ വിളിച്ചഈ കാര്യ പറമായിരുന്നു എനിക്ക ഒരു ഒരാഴ്ച ത്ത് മെഡിക്കൽ ലീവ്ന്ന് പറഞ്ഞ മെഡിക്കൽ ലീവ് സയൻസ് ആൻഡ് ഇപ്പം മെഡിക്കൽ ലീവിലാണ് ള്ളത് അതുകൊണ്ട് ഹാജറും അറ്റനൻസ്‌ കാര്യങ്ങളൊന്നും മിസ് ആവില്ല നമുക്ക് പേടിക്കാനില്ല പിന്നെഉള്ളത് ക്ലാസ് ക്ലസ് ഇ നമ്മ പോയാ ലും വല്ലത ശ്രദ്ധാൻ പോന്നില്ല ക്ലസ് മൊത്തത്തിലി അവിടക്കെ നിൽക്കാന നമ്മുക് ഈ നോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മക്ക് ചങ്ങ തി അയച്ചണ്ട് നമ്മളത് എഴുതിയെടുക്കുന്നുണ്ട് അ ത് വലിയ റി സ്‌ കി ല്ലാ പിന്ന അറ്റ വിഷയം മാത്രം എഴുതിയെടുത്തമതി കാരണം ഒന്നാമത്യ അന് കോളേജില് തൊണൂറ് ശതമാനം പ്രിൻസിപ്പാളിനോട് പറയുകയും ചൊറാക്കി അപ്പതും കൂടെ നോക്കുമ്പള് ഈ എക്സാമിന് ജയിക്കാൻ പറ്റൂലാന്നൊക്കെ പറഞ്ഞ് അത് കർച്ച് എടങ്ങേറാണ് എടങ്ങേറ്ള്ള പരിപാടിയായി അപ്പാ ഒരു വിഷയം വെച്ച് നോക്കുമ്പള് ഈ അറ്റൻ്റൻസ് വിഷയായി പക്ഷെ ഏതായാലും അവ്ടെ അതോറിറ്റിനെ വി ളിച്ചാല് മെഡിക്കൽ ലീവാക്ക്യോണ്ടന്നെ വളരെ വിഷയം വരാൻ സാധ്യതില്ല കാരണം മെഡിക്കലമ്മക്ക് പത്ത് ശതമാനം എക്സ്ട്ര
ആഹ് മെഡിക്കൽ ലീവ്ണ്ടായിന്ന്ച്ചാൽ കൊഴ്പ്പല്ല മറ്റെ അയ്നന്സര്ച്ച്ള്ള കാര്യങ്ങള് പർഞ്ഞ് ബോധിപ്പിക്കണ്ടെ
ഉം അതെ അതെ
ഉം പിന്നേ എന്താ അൻ്റെ കൂ കൂ കൂ കൂട്ട കൂട്ടാരൻ്റെ ഇത് മ മാറിയോ ഓൻ്റെന്തോരു വൈറസ്ണ്ട്ന്ന് പറഞ്ഞിട്ടില്ലേയ്ന്നോ?
ആഹ് മറ്റെ ചെങ്ങായി കരാട്ടന്നാണ്ട് ഒയ്‌വാക്കി കോളേജ്ല്ള്ളല്ല അത് നാട്ടില്ള്ള സമയത്താണ്
ഏഹ്
ആഹ് അത് എന്തോര് ആഹ് അത് സംഭവെല്ലാരും പേട്ച്ചീനു കുടുംബ ഓൻ്റെ പെരക്കാരൊക്കെ പേട്ച്ചീനു എന്തോ വയറൽ പനിയാണ് വൈറസാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പേടിപ്പിച്ചിട്ട് സംഭവം പിന്നെ അന്നന്നെ പോയി കാണിച്ച് ആഹ് അന്നന്നെ പോയി കാണിച്ച് ഓനെ സ്കാൻ ചെയ്ത് അപ്പൊ മനസ്സിലായി ഫുഡ് പോയിസൺ അട്ച്ചാ തോന്ന്ണ്ട് പൊർത്ത്ന്ന് ചെക്കൻന്തോ അടിച്ച് കേറ്റിട്ട് ഫുഡ് പോയിസൺ പിടിച്ചാണ്ട് പനി പുട്ച്ച് കാണും പനി പുട്ച്ചർഞ്ഞാല് അത് ഫുഡ് പോയിസൺ കൂടി ക്കൂടി വര്ണ്ടായ്ന് അപ്പയ്ന്റെ ഭാഗായിട്ട് പനി പിടിച്ചാണ് അതോണ്ട് അപ്പത്തന്നെ കാണിച്ചോണ്ട് ഓല് ഫുഡ് പോയ്സന്ള്ള ഇഞ്ചക്ഷനും തന്ന് പിന്നെ കൊർച്ച് മര്ന്നും കാര്യങ്ങളും കൊട്ത്ത് അതോണ്ട് പിന്നെ വല്ല്യ റിസ്കായില്ല കാരണം പൈസൊക്കെ കൂടിക്കഴിഞ്ഞാ പിന്നെ വല്ല്യ എടങ്ങാറയ്ക്കാരം കൂടി തൊടങ്ങീട്ടിണ്ട് അതോണ്ടന്നെ വേകം കാണ്ച്ച് പനി മാറി ചെക്കപ്പതാ പെരേ കെടക്ക്ണു പ്രശ്‌നൊന്നുല്ല ആ സമയത്ത് ചെറിയേത്ണ്ടായിന് പിന്നെ പെരക്കാരെ
അല്ല അൻക്കാണെ ആശ്പത്രീക്ക് പോവാൻ കൊറെേ ദൂരണ്ട്ലേ
ആഹ് അത്ണ്ട് കോളേജ് ക്ക് അത്യാവശ്യം കുറെ ദൂരണ്ട് നമ്മളിന്നെ വണ്ടിള്ളോണ്ടങ്ങനാണ്ട് പോക്ണ്ട് കാരണം ഇൻക്കും വണ്ടിണ്ട് ചെങ്ങായിക്കും വണ്ടിണ്ട് എല്ലായിസും ഞങ്ങള് ഇൻക്കും വണ്ടിണ്ട് ചെങ്ങായിക്കും വണ്ടിണ്ട് ഞങ്ങള് പിന്നെപ്പളും രണ്ടാളൂടി വണ്ടിട് ക്കല്യ ഓൻ ഇട്ക്ക്ണീസം ഞാൻ ഇട്‌ക്കൂല ഞാൻ ഇട്ക്ക്ണീസം ഓനുട്ക്കൂല
ഇപ്പൻക്ക് വണ്ട്യോട്ടാൻ കയ്യോ ഇല്ലല്ലോ?
ഇ ഇപ്പൊ കയ്യൂലെയ് ഇപ്പൊ ഞാൻ ഒറ്റക്കാ പോല് കോളേജ്ക്ക് ഞാന് കോളേജ് പോയ ടൈമില് ഇപ്പോൻക്കും വണ്ടിണ്ട് ഇക്കും വണ്ടിണ്ട് അപ്പോൻ വണ്ടിട്ക്ക്ണീസം ഞാൻ ഇട്ക്കൂല കാരണം വെറ്തെ രണ്ടാൾതും കൂടെഎണ്ണടിച്ച്താക്കണ്ടല്ലോ ഒരാൾത്ട്ക്കും രണ്ടാളുംപാടെ ഷെയറ്ട്ട്കാണ്ട് എണ്ണടിക്കും ഞാൻ ഇട്ക്ക്ണീസം ഓന് വണ്ടിട്ക്കൂല അങ്ങനങ്ങനെ പോവാലാണ് നല്ല രീതി സംഭവം ഏയെട്ട് കിലോമീറ്റർണ്ട് യാത്രൊക്കെ ചെയ്യാണ്ട് ബസ്സിലൊക്കാണെങ്കില് അരമണിക്കൂറ് ഇങ്ങനെ കുത്തിപ്പിടിച്ച് പോണ്ടെരും ബസ്സില് വണ്ടിള്ളോണ്ട് കൊർച്ച് സുഖാണ് അവ്‌ടെ വേ എത്തും ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് നമ്മക്ക് കോളേജ്ക്കെത്തേം ചെയ്യാ
ഏതായാലും കാ എന്തായാലും കാലിന്റെ കാര്യങ്ങള് ശ്രദ്ധിച്ചോണ്ടി ഇഞ്ഞ്പ്പോ ചെർതായിട്ടെന്തെങ്കിലും എവ്ടെങ്കിലും വീണ് കഴിഞ്ഞാല് പിന്നെ വീണ്ടും പണിയാവൂലേ
അതൊക്കെ നോക്ക്ണ്ട്
വീട്ടിലെ വീട്ടിലെ വി വീട്ടില് അടങ്ങി നിന്നോണ്ടി
ആഹ് നടക്ക്മ്പൊളൊക്കെ എവ്ടേലൊക്കെ തട്ടിപ്പോവാച്ചാല് പെരും വേനേണ് ജസ്റ്റ് ചെറ്ങ്ങനായിട്ട് പോകുമ്പന്നെ അത് മാതിരി പ്പമ്മള് പോണെയ്ക്ക് എന്താണ് ഷോപ്പിംങ്ങ്നൊക്കെ അങ്ങനെ ഇതാക്കാണെങ്കില് ആന്നും നടക്കൂല കാരണം ഇപ്പ ഷോപ്പിങ്ങും കടേ പോലും ഒര്തും നടക്കൂല അല്ലാതെ പ്പമ്മള് സ്ഥലത്തന്നെ അടഞ്ഞ് അടച്ച് കുടുങ്ങിയിരിക്കന്നെ വേറെ വയൊന്നുല്ല കാരണം അതവാ ഇങ്ങനെ കളി കാണാൻ പോയീന്നു മിഞ്ഞാന്നേറ്റെ ഇത് കാണാന് സ്‌പ്പോട്ടില്ല ഉം
അത വീട്ടിന്നന്നെ കളി കാണല് ക്ലബ്ബ്ന്നോ?
രണ്ടീസായിട്ട് പെരീന്ന കാണല് ആഹ് ഞാന് ലല്ലോ ഈ കാലും വെച്ചിട്ട് സമയണെങ്കിൽ പല സമയത്തട അത ഉം
കളിന്റെ സമയം
കളിന്റെ സമയണെങ്കിൽ പല തവണയാണ് അതാണെന്നാന്ന് ചോറ അതേ മറ്റേ കഴിഞ്ഞല്ലത്ത വേൾഡ്കപ്പ്ണ്ടല്ലോ ഖത്തറത്തെ
ആഹ് കണ്ടലു ആ ടൈമത്തുള്ള ഇപ്പം നമുക്ക അറിയല്ലോ നമ്മളി ഇവിടുത്തെ സമയത്ത് അതേ സമയത്തിൻ്റെ വാങ്ങാ വരുമ്പോ ഇന്നുണ്ടായിരുന്നോ കളിയുണ്ടായിരുന്നോ അപ്പ നമക്കെന്തുയ്യേനീ മര്യദക്ക് വൃത്തിക്കിരുന്ന് കളിയാണയ്നി പക്ഷെ ഇതിപ്പം മറ്റേ അമേരിക്ക അവിടെയല്ല കളയടക്കണത്
ആഹ്
അവിടെ പകലാവുമ്പോ ഇവിടെ രാത്രി ഇവിടെ രാത്രിയാവുമ്പോ അവിടെ പകല് ഓൻ പ്പിയി അവിടുത്തെ സമയത്ത് ചോറ് കളി വെക്ക നമ്മക്ക് ഇവിടെ ഉം നമക്കുംകൂടെ മായിരി സംവിധാനങ്ങള് അത് പുതിയ പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് നമ്മള് ഉറക്ക ഒഴിച്ചന്ന ങ്ങള് ത് കാര്യങ്ങള് അരുങ്ങലും സ്പൊൺസർ ചെയ്യുന്നുണ്ടെങ്കി അതും കൂടെ
ഉം
അതൊക്കെ കൂടെ നമ്മള് ശ്രദ്ധിക്കണം ഒക്കെ കൂടേ ആയിട്ടാണ് ആകെ ഒച്ചപ്പാട്
എന്ത്‌
ഉം
എൻ്റെം കൂടെ കാല് ശരിയാവട്ടെ
ശരിയാവട്ടെ ഉം ഏതായാലും ജ്ജ് മറ്റേ നാട്ടിക്കറങ്ങ്പോളെ ഇന്റെ പേരക്കെന്ന് വാ പെരെലെറങ്ങാ അവടെ വെയിലുണ്ടോ ആ എടത്തെ കാൽ എടുത്തെ കാല്
ആഹ്
ഇജ്ജെതായാലും നാട്ടിക്ക് വരുമ്പോളേ പെരേക്ക് ഒന്നു വാ ഓലെ കാണല്ലോ ആഹ് നാട്ടെ വരുന്നുണ്ട് ഉം
അഹ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരണന്നുള്ളരു ഇതുണ്ട്
ആഹ് അ നേരിട്ട് കാണുമ്പോം വർ ത്തനം പറയാ ബാക്കി നോക്കെ
ആഹ് ആഹ് ആയിക്കോട്ടെടാ ഓക്കെന്നാ